ആഹ് കേക്കാമോ.
ക്ണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്താ ഉണ്ട് വിശേഷം?
ഒക്കെ നല്ല ങ്ങനെ പോണ് മക്കളൊക്കെ സ്കൂള്ട്ട് വരാനായി.
ഓ അത് ശെരി ആയോ. ഓ അപ്പൊ അമ്പത്തഞ്ചായി.
ആ ആ ഇപ്പള് ഞാനേ യ്ന് മ്മനെ ഡോക്ടട്ത്ത് ക്ക് കൊണ്ടാവാണ്ടായിന്യേ. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പം നേരം വൈകി. ആ അതാ ഞാന് ഇങ്ങനെ വിളിക്കാ വിളിക്കാർഞ് ഇങ്ങനെ നിന്ന് ക്കേ നി.
ഓ ഓ ഓ അത് ശെരി ആഹ് ആ പിന്നെ ചായയൊക്കെ ആ
ഇല്ല ആയിട്ടില്ല ഇനി അവര് വരുമ്പോത്തിന് പഴം എന്തേ വാട്ടി കൊടുക്കണം.
ഓ പഴം പുഴുങ്ങി
പുയ്ങ്ങാ. ആ പുയിങ്ങേ അതോര് വന്നിട്ട് ചോദിക്കണം നമ്മള് റെഡിയാക്കി വ ചെൽപ്പോ ചെറുത് തിന്നൂല.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഉണ്ടല്ലേ. ഇവര്
ആ ആ ചെറുദിന് അത് തി ന്നൂലെങ്കി പിന്നെ എടുങ്ങാറാണെ. ഉച്ചക്ക്ന്ന് പിന്നെ ക കള്യൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് ട്ട് വരല്ലേ. നടന്ന് വ
ആഹ് ഹാ ഇവടെ പിന്നെ രണ്ടും പോയി ട്ടില്ല. ഇപ്പ രണ്ട് മൂന്ന് ദിവസായി. നാളെ ഇനി വിടണം. പനിയായിരുന്നു കേട്ടോ. ഓ പനിയാ പനിയാ ആഹ് ആന്നാന്ന് ഭയങ്കര പ നിയാ അപ്പം ഇന്ന് വിടാര്ന്ന്, പക്ഷേ ഉം അതാ മഴയായി. ഇന്നും മഴ ഇല്ല പക്ഷേ ഈ തണുപ്പത്തൊക്കെ പോയി ഇരുന്നേ. ഇനി കൂടുവോ എന്നുള്ള ഒരു ഇതിന് ഇന്നും കൂടെ റസ്റ്റ് എടുക്കാൻ ഞാൻ വിചാരിച്ചു. അല്ലെ പിന്നെ ഇന്ന് പോയി ഉടനെ ആ ഉടനെ അങ്ങ് കൂടിയാലേ പിന്നെ നമ്മള് എത്ര ദിവസം എടുക്കണം.
അതന്നെ പിന്നെങ്ങളെ നാട്ടിലിപ്പം നല്ല മഴണ്ടോ?
ആ ഇന്നിപ്പോ തോർച്ചയുണ്ട്. ഇന്ന് വെയിലുണ്ടായിരുന്നു. മഴ പെയ്തില്ല മുമ്പേ ഒന്നു പൊടി ച്ചതേയുള്ളൂ. ഇന്നലെം മിനിയാന്നും എല്ലാം വല്യ മഴയായിരുന്നു. ആഹ് ആഹ് ആഹ് ഇന്ന് ഇച്ചിരി ച്ച് വെയിലൊക്കെ ഉണ്ട്. കുഴപ്പ ഇല്ല. ഇടയ്ക്കിടക്ക് മഴക്കോൾ കേറി വരുന്നുണ്ട്. മുമ്പേ ഒന്ന് പൊടിച്ചതേ ഉള്ളൂ.
ആഹ്ശരി ആ ആ
പോയില്ല ആ ആ അങ്ങന ഇരിക്കുന്നു.
ഉം അപ്പൊ രണ്ട് രണ്ട് മക്കളാ. ഇല്ല ഇല്ല ഇന്ന് മഴല്ല. ഇന്നലെ ഇന്നലെ മിനിയാന്നും നല്ല മഴേനി. ഉം ഇന്ന് വെയിലന്നെ. ഇന്നല്ലപ്പം ന്ന് നല്ല വെയിലുണ്ട് ഇന്ന്. ന്ന് ച്ചാ ആ മഴ പാറ്റിയിട്ടൂല്ല.
ഓഹ് അത് ശെരി ആ ഹാ ഇന്ന് ഇവിടെ മഴ മുമ്പെ വരെ നല്ല വെയില് ഉണ്ടായിര്ന്ന്. ആ പിന്നെ ഇപ്പം ഉം വ് വാഴക്കോള് പോലെ കേറി കിടക്കുന്ന് കൊമ്പേ പിന്നെ മഴ പൊടിക്കേം ചെയ്ത്
ആയ്ശരി ആഹ് ആഹ്
ഇനീപ്പം രണ്ടു ദിവസം ഒരു ദിവസേലും തോർച്ച കാണുവായിരിക്കും. അതെങ്ങനാന്ന് അ റിഞ്ഞുകൂടാ ഇനിയിപ്പം നാളെ മാമ്പോ അറിയാ. ഇനി നാളെ മഴയാന്നോ വെയിലാന്നോ.
നാലാംതി മുതൽന്നൊക്കെ ഇങ്ങനെ കാണണ്ടല്ലോ ശക്തമായ മയന്നൊക്കെ അല്ലെ ശക്തമായ മയ മയ ഇണ്ട്ന്നുള്ളതേ
ഓ ഓ അത് ശെരി ആ അവര് ഓ ഓ ഓ ആ അത് പക്ഷെ അവര് പറയുന്നേ കറക്റ്റ് ഒന്നു
ഇല്ലല്ല ഇപ്പൊ നാളുണ്ട്ഞ്ഞാൽ ചെല്പംമാണെങ്കിലെ ഇന്നേ കേറി പെയ്യല് നാളണ്ടാവൂല അങ്ങനെയാ
ഉം ഉം ഇന്നാളും ഇതുപോലെ ആയിരുന്നു ഇപ്പൊ മഴ പെയ്യ്ദു തോരൂ എന്നൊക്കെ പറഞ്ഞിട്ടേ വീണ്ടും വീണ്ടും മഴയാരുന്നങ്ങ് അതുകൊണ്ട് എങ്ങനെയാഒന്നും നമുക്കൊന്നും പറയാനൊക്കത്തില്ല ഉം ഉം അങ്ങനെ ഇരിക്ക്യാ എത്രേ രണ്ട് മക്കളാണോ
അല്ല എൻക്ക് മൂന്ന് മൂന്നക്കളുണ്ട്
ഓ ഓ
ആഹ് വലുത് ഒമ്പയ്ലാ ആ ചെറുത് പിന്നെ അഞ്ചിലും ചെറുത് രണ്ടിലും
ഓ അത് ശെരിയാ മൂന്ന് മക്കളെ മേയിക്കണം അല്ലയോ മൂന്നും ആൺമക്കളാന്നോ പെൺമക്കളാന്നോ
പെൺമക്കളാ മൂന്ന് പെൺ ആ ആ ഒക്കെ കണക്കെന്നെ ആ പെണ്ണ് ക്ക് കണക്കെന്ന
ആഹ് ഇവിടെ ഒരു ചെറുതൊണ്ട് ചെറുത് എനിക്ക് രണ്ട് മക്കളാ മൂത്തത് ആറില് മോനാ എളേത് ഒന്നില് ആഹ്അവള് പെരിശാ ആഹ് പക്ഷേ മോന് അങ്ങിയേ കൊഴപ്പോയില്ല അടങ്ങിയൊക്കെ ഇങ്ങ് ഇരുന്നോളും ആഹ് കൊഴപ്പൊല്ല ആ പക്ഷെ അവൾ അതിന്റെ കൂടെ തീരും
അതാണ് അതേ തന്നെ എല്ലാരും പെൺകുട്ടികളാരും വീട്ടില്ണ്ടാവൂല്ല ആരേ വീട്ടിലിണ്ടാവല് ഒക്കെ കണക്കെന്നെ എല്ലാരും
ഓ ഓ ഓ അത് ശരി ആഹ് പിന്ന സ്കൂളിൽ പോയ പിന്നെ അങ്ങ്
രാവിലെന്നെ ഒരു മൂന്നാളായിറ്റ് അങ്ങനെയണ്ട് കളിയായിട്ടും ചിലപ്പോ അടിയായിട്ടും ഒക്കെ ഓലന്നട് ഇതാവും
ഓ ഓ അത് ശരി ആ ആ പിന്നെ പഠിപ്പിക്ക്
ഏയ് പിന്നെ രാത്രി ആയ തന്നെല്ലേ മൂന്നാളതും നോക്കേ ഒം ഒമ്പല് എത്തീന്ന് പറന്നിട്ട് കാര്യല്ല പക്ഷെ നമ്മളും മാണം അന്ന് ഇന്താ നോക്കി എട്ക്കാം പയേ പോലെ അല്ലല്ലോ ഇപ്പൊ ഉം അന്നൊരു അവസരം കിട്ടി എന്നേ ഫോണില് ഇട്ടൊടുത്താൽ പിന്നെ ഓര് ചെലപ്പംമാണെങ്കി എന്തേ വീഡിയോസോ അല്ലെങ്കിൽ വാട്സ് അപ്പിലോ ചങ്ങാച്ചലോ ആയിറ്റൊക്കെ അങ്ങനെ ഫോണ് കൊടുത്ത് പോവാനും പറ്റൂല പേ എയ്തിക്കോ പറഞ്ഞണ്ട് പോയാല് വല്ല മൂന്നാളടുത്തും വേണം കണ്ണ് ഉം
ഓ ഓ ഓ ഇവിടെ രണ്ടാളായിട്ട് വയ്യ ഇപ്പൊ ഞാൻ ഇത് മൂന്നാണല്ലോ എങ്ങനെ കണ്ണ് വെക്കുന്നുന്ന് മൂന്നാടടുത്തേ അങ്ങനെ കണ്ണ് വെച്ചു പോണംന്നന്നേ
ആഹ് ആഹ് ആഹ്
ഇവിടുന്നേ രണ്ട് അവന്റെ അടുത്ത് നമ്മള് കൂടി ഇരുന്നാലേ പഠിക്കൂ കേട്ടോ
മോന്റടുത്തേ
ആഹ് ആഹ് അവന് ഉഴപ്പാങ് ഉം ഉം ആഹ് അവന് എളുപ്പപണിയും ചെയ്ത് അതൊണ്ട് അങ്ങനെ ഇരിക്കും ആ നമ്മൾ ആ ഇരിക്കണം ആ അവളെ പിന്നെ വിള പഠിക്കാൻ വിളിച്ചാലൊന്നും വരുത്തോന്നൂല്ല അവക്കുള്ള ഇഷ്ടത്തിന് അവള് പഠിക്കുകയും എനിക്കയൊക്കെ ചെയ്യുന്നത്. ഹ ഹ
മോളത്
ആ ഒന്നാം ക്ലാസ്സലത് ആ അത് പിന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് തോളും കേട്ടോ തന്നെ ഇരുന്നങ്ങ് എഴുത്തും പഠുത്തവും ആ ഹ ഹ ആ നമ്മള് വിളിച്ചാലൊന്നും വരുത്തൂന്നു ആ ആ നമ്മള് വിളിച്ചാലൊന്നും അത് വരു തോന്നൂല ബുക്കൊക്കെ എടുത്ത് വെച്ചേ അ തന്നെ ചെയ്യാ വ വരക്കുകയും എഴുതിയൊക്കെ അങ്ങ് ചെയ്യും.
ആഹാ അല്ലെ ആ ആ ഒരു ആ അതന്നെ ഞ ആ ഒരു മെ മനസ്സും ആ ഒരു മൈൻഡും മക്കക് വേണ്ടിയത്.
ആ അതുണ്ടെങ്കി പിന്നെ നമ്മള് പകുതി ഇതായി കേട്ടോ. അവര് അങ്ങ് ചെയ്യുവല്ലോന്നുള്ളത്. പക്ഷെ ഇവ ൻ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഇത് ഏതാണ്ടിന് വേണ്ടിയാ എന്റെ ഉത്തരവാദിത്വവാ എന്റെ ഇതാ അവന്. ഹ ഹ ഹ ഞാൻ പഠിക്കുന്നതിന് തുല്യവാ അവനെ പഠിപ്പിക്കുന്നേ. ആ അങ്ങനെയാ നമ്മളിരുന്ന് വാ
നമ്മള് പഠിച്ചിട്ട് വേണ്ടി വരും പറഞ്ഞു കൊടുക്കണെങ്കില്.
ആ ആ നമ്മള് കൂടിരുന്ന് ഓരോന്ന് പറഞ്ഞു കൊടുത്ത
ആ എന്നെ ഇപ്പൊ എന്താ നമ്മളൊന്ന് ആ കാലത്തുള്ള ഒന്ന ല്ലോ അര ഇപ്പളേ ഫുള്ള് മാറ്റമല്ലേ? ഉം ഉം. ഇനി വർക്കായാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആദ്യവര്ക്ക് വെട്ടാ ട്ടനും അതൊട്ടിക്കാനും ഇരിക്കാനുള്ള സമയം ആദ്യം കൊടുക്കണം. എന്നിട്ടേ പിന്നെ വേറെ ബുക്ക് എടുക്കാനുള്ള സമയമുള്ളു. അത് ഹോം വർക്ക് ചെയ്ത് തീർന്നാ പിന്നെ വായിക്കാനുള്ള സമയം ചിലപ്പോം ഇണ്ടാവൂല്ല. പ്പത്തിന്ഉറക്കം വരും. പിന്നെ ഡിറ്റേഷനും കാര്യങ്ങളക്കെ ക്കെ ഉള്ളോണ്ട്
ആ ഹാ
അങ്ങനെ പോണ് ഹു ഹു രണ്ടാള് വലുതിന് പിന്നെ വെല്ലാം അങ്ങനെ നോക്കണ്ടാ. ചെറുതിനെ രണ്ടാളേയും പിന്നെ എന്തായാലും നോക്കണല്ലോ?
ആ ആ ആ അഞ്ചിലും എത്രയിലാ?
ഓര് രണ്ടില്.
ആ രണ്ടിലാകുമ്പോ ആ സത്യവാ. ഉം ഉം
നമ്മൾ ഒപ്പം ഇരിക്ക തന്നെ വേണം. വായി--മലയാളം പിന്നെ വായിച്ചങ്ങനെ പോയി ക്കോളും വിചാരിക്ക. ഉം ഇതിപ്പോ ഞമ്മള് പറഞ്ഞ കൊടുക്കും വേണം ഉംഇയാളെ എന്തേ വർക്ക് ചെയ്യുണ്ടോ?
ഇല്ല ഇല്ല ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്.
ആ ആ അത്ശെരി പിന്നെ അത് യു പി സ്കൂൾ ഹൈസ്കൂ കുളോ ഏതാ?
എല്ലാംഎടുക്കുംപ്ലസ് ടു. ആ പ്ലസ് ടുവും പത്തും ഒക്കെ എടുക്കും. ആ ആ വീട്ടിൽ ഇങ്ങോട്ട് വരുവാ പിള്ളേരെ ഒത്തിരി പിള്ളേരൊന്നു ന്നുംഇല്ല. എന്നാലും പിള്ളാരൊക്കെ ഉണ്ട്. ആ ദിവസം ഉണ്ട് ദിവസ സം ഉണ്ട്. ഉം പത്തും പ്ലസ് ടുവും ആവുമ്പോഴേ ആ ഒത്തിരി പിള്ളോരൊന്നും ഇല്ല. മൂന്നാല് പിള്ളേരൊക്കെ ഉള്ളു.
ആ ആ അല്ല അതു മതിയല്ലോ. എന്നാലും നമ്മുക്ക് നമ്മളത് പഠിച്ച് നമ്മള് മറക്ക ക്കൂല്ല. എന്നാ മറ്റുള്ളവർക് ഒരു ഉപകാര ആവുകയും ചെയ്യും. ഉം ആ
അതുകൊണ്ട് ഈ മോ--അവനെ നമുക്ക് അങ്ങോട്ട് കൂടെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാനും ഒക്കത്തില്ല ആ സമയത്ത് നമ്മൾ ഈ പഠിപ്പിക്കുന്നത്. ഇനി രാത്രി വീട്ടുപണി എല്ലാം ഒക്കെ യായി അവനെ ശ്രദ്ധ കുറയും. ഉം. എന്നാലും നോക്കും മാക്സിമം. പിന്നെ അതിന്റെ ഇടക്ക് ഇതുപോലുള്ള പണികളും എല്ലാം നോക്കണ്ടായോ? എല്ലാം നോക്കുവാ. ഹാ അങ്ങനെര്ക്കുന്നു ആ എന്തേലും വർക്കെയ്യുന്നോ?
ഇല്ല വർക്കെയ്യ്ണ്ച്ച തയ്ക്കും. അല്ലാതെ പൊറത്തോയിട്ടല്ല. വീട്ട്ന്ന്
എന്തോ?
തയ്ച്ചടുക്കും പറ്യാ വീ
ആ അപ്പോഴായാലും ഇൻകം ഉണ്ടല്ലോ പിന്നെ പ്രശ്നം ഇല്ലല്ലോ എങ്ങനൊയാലും ഇൻകം പോരെ ഇന്നതൊന്നൊന്നും ഇല്ലല്ലോടി. ഏതായാലും നമ്മള് മാന്യമായിട്ട് ചെയ്യുന്നതിന്. മാന്യത മാന്യമായിട്ട് ഇത് വേടിക്കാ. ഇപ്പൊ അല്ലെങ്കിലും തയ്യ തയ്യലിനൊക്കെ നല്ല എമൗണ്ടാണല്ലോ ഒരു ചുരിദാർ തയ്ക്കുന്നതിന് എത്രയാ നാന്നൂറോ?
ആ നാന്നൂറ് നാന്നൂറ് നാന്നൂറ്. ആ ആ ആ ആ ആ ആ
ഉം
ഓരോ ഏരിയേൽ ഇവിടെ ഇത് കൊറവാ ഇവിടെ അറുന്നൂറൊക്കേണ്. നമ്മളെ കടേലൊക്കെ.
ഓ അത് ശരി. ആ പിന്നെ ഓരോ ഡ്രസ്സ് മെറ്റീരിയൽ സൈഡ് അടിക്കാൻ കൊടുത്താൽ തന്നെ മുപ്പതും നാല്പ്പതും.
ഈ ഫോട്ടോ ഒക്കൊണ്ട് കാട്ടി തന്നാണ്ട് ഇത്പോലണ്ടാക്കണം. ന്നൊക്കെ പറയുമ്പളേ അപ്പൊ അത്യാവശം നമ്മൾക്ക് പണി ട്ക്കെണ്ടേരയ്മലേ ഉം. അത് റിസ്കുവാണ് പിന്നെ പിടിച്ചാ കിട്ടാത്ത തുണി
മേടിക്കുവാന്നെങ്കിലേ അതൊന്ന് ഇതൊക്കെ ചെയ്യണ്ടേ അതിന് തന്നെ.
ആ
അമ്പത് രൂപ വെച്ചൊക്കെ കിട്ടുവല്ലോ?
ആഹ കിട്ടും ഉം ക്ഷെപ്പ ഞാനെന്നെ അൻപത് ഉറുപ്യ. ആ അൻപത്. ഉം
ആ ആ അങ്ങനെ ആയാൽ തന്നെ ഇൻകം കിട്ടുവല്ലോ? നല്ല ജോലിയാ അതൊക്കെ അറിയാ
ഉം ചെലര് ചെലർക്ക് അതൊര്മാതിരിയേക്കാരു പക്ഷെ നമ്മക്ക് കൊഴപ്പല്ല. എന്താ ആരായാലും ആ അത്രേ ഉള്ളൂ മക്ക് പിന്നെ മക്കളെ ഒക്കെ പെൺകുട്ട്യാളല്ലേ അവനാന്റെ ഒക്കെ പൊറത്തൊണ്ടോട്ക്കണ്ടല്ലോ. അമ്മക്കന്നെ അട്ച്ചാലോ?
ആന്ന് ആന്ന് ആന്ന് നല്ലയാ അവനവന്റെ പൈസയും കളയണ്ട. നമുക്ക് ബാക്കിയുള്ളവരുടെ സമയം
എങ്കിലും അറിണ പണിയല്ലേ? ഉം ഇപ്പൊക്കതാ യൂണിഫോം ഉം ആ ആ ആ യൂണിഫോമൊക്കെ ഇപ്പൊ ഞാൻ ഇപ്പയ്ന് ര ണ്ട് വർഷം ഫാഷൻ ഡിസൈനിങ്ന്. പഠിച്ചാണ്ടേ? ആ അങ്ങനെ കഴിഞ്ഞ് എറങ്ങിയത ഇപ്പൊ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. പൊർത്തൊവ്ടേം പോയില്ല. പി എസ് സി ഒക്കെ എഴുതി എടുക്കുമ്പോത്ത്ന്. കൊറേ ഏക പ്പതാവും ഉം ഒരു സീറ്റൊക്കല്ലെ ഒരു സ്കൂളിലൊള്ളു. ആഹ് അപ്പൊ വിചാര്ച്ച് വീട്ടിലെന്നെ നൊക്കാജാര്ച്ച്. പിൻ ഓ എന്നായിക്കോട്ടട്ടോ ആ ആ ശരി.